ഹലോ
കേക്കുന്നുണ്ടല്ലോ?
ആഹ് കേൾക്കുന്നുണ്ട് എന്താണ് പരിപാടി?
ആഹ് ഇങ്ങനെ ചുമ്മായിരിക്കുന്നു
ഉം ഉം ഉം ഇവിടെയും ഇങ്ങനെ ചുമ്മാ ഇരിക്കുന്നു ഇനി ഇപ്പ ഇപ്പ കാപ്പി പിടിച്ച് ഇനി ചോറ് കഴിച്ചിട്ട് ഒറങ്ങണം
ആഹ് അപ്പം കഴിഞ്ഞിട്ട് എപ്പണിക്കും
കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ ആവുമ്പോ എണിക്കും
ഉം എല്ലാരും ഒപ്പം കിടന്നുറങ്ങും
ഇല്ല ചെലപ്പോ ഉമ്മ ഒന്നും അങ്ങനെ ഉമ്മ കൊന്നും ഒറങ്ങാൻ സമയം കാണത്തില്ല ചെലപ്പോ ഒന്ന് കിടക്കും ബാപ്പായും ചെലപ്പം അറിയത്തില്ല ഒരു ടൈം അനുസരിച്ച് അങ്ങനിരിക്കുന്ന് ഉം
ആഹ് നാലുമണി ഞായിരിക്കും ചെലപ്പ ചെലപ്പോ ഞാൻ കിടക്കുന്ന നാലുമണിക്കായിരിക്കും കാരണം ചോറൊക്കെ കഴിച്ച് ട്ടെ മൂന്നര നാലുമണിയാവും കിടക്കാൻ പിന്നെ എനിക്കുമ്പോ അഞ്ചു മണി ആറ് മണിയൊക്കെ ആകും ചിലപ്പോ ഒറങ്ങത്തുള്ളൂ ഒറങ്ങി കഴിഞ്ഞ് എണീറ്റാ പിന്നെ ക്ഷീണമായിരിക്കും ഒന്നുടെ
അതല്ല പ്രശ്നം ഇനി രാത്രി ഒറങ്ങാൻ പറ്റത്തില്ല രാവിലെ മൊത്തം പ്രശ്നാവും
രാത്രി ഉറങ്ങാനും പറ്റത്തില്ല പിന്നെ നമുക്ക് നാളെ ഓഫീസിൽ ചെന്നിരിക്കും മുമ്പൊരു ഒറക്കം വരൂവാണൊ
മ്മ്ഹ് അത് ശരിയാ ഒരു ദിവസം ഫുള്ളങ്പോവും
ആഹ് അതാ അങ്ങനെരു ബുദ്ധിമുട്ട് കാണും അതൊണ്ടാ പിന്നെ അങ്ങ് പഠിച്ചിരിക്കുന്നത് മ്മ്ഹ് പിന്നെ ഫുഡ് ആഹ് വീട്ടിൽ ഹേ
തുണിയൊക്കെ കഴുകിയിട്ടൊ.
ആഹ് ഇന്ന്ഇനി ഒന്നു കഴുകാനില്ലേ ഇനിയിപ്പൊ കുളിച്ചിട്ടുള്ള ഡ്രസ്സേ ഒള്ളൂ ബാക്കിയൊക്കെ കഴുകിട്ടേക്കുവ..
മ്മ്ഹ് എനിക്ക് അവടെ ഞാൻ കഴിവ് വെച്ച് വേറെഉണ്ട് കൊറേ ഇനിഇവിടത്തെ ഒരു ഷർട്ടു കൂടെ കഴികാണ്ട്. അതിനഅഹ്ത്ത് എ ന്താ അഴുക്കായി അത് അമ്മേഇപ്പം അമ്മെ കൊണ്ട് കയ്
അഹ് ആഹ് അപ്പ അമ്മ കഴി തരുല്ലേ
മ്ഹ് അത് ആ ഹ്കഴുകിതരും
മ്മ്ഹ് പഷേ ഇന്ന് കഴുകിയിട്ടാലും ഇനിയിപ്പം നാളാവുമ്പത്തന് ഒണങ്ങോ
ഇന്നലെ രാത്രി കഴുവി നോക്കണം എന്തായാലു കൊണ്ടവ അവിടെട്ട് ഒണകുല്ലെങ്കി
ആഹ് അഹ് ശരിയാ മ്മ്ഹ് ഇപ്പൊ പോകുമ്പോ എല്ലാം ഈക്കും ഡ്രെസ്സൊക്കെ അവിടെ വെച്ചിട്ടാണോ വരുന്നേ അതൊ കൊണ്ട് വരു എല്ലാം
കൊറച്ച് ഡ്രസ്സ് അവിടെ കാണും ഒരു ഒരു ജോഡി ഇട്ടൊണ്ട് വര്ന്ന ജോഡിം അല്ലാത്ത ഒരു ഡ്രസ്സ് ഇട്ട് തിരിച്ചിട്ടോണ്ട് പോവാൻ വേണ്ടിട്ട് ഒരു ജോഡികൂടിടുകു അത്രേള്ളൂ
അത്രേ ഒള്ളൂ ആ ഹ്ആ ഹ്ആഹ് അപ്പൊ ഇവിടുന്ന് പോമ്പോഴത്തേക്ക് ഫുഡോക്കെങ്ങനെ മറ്റേ അമ്മ അച്ചാറോക്കെ ഇട്ടൊക്കെ തരാറുണ്ടോക്കോ അവിടെ വെച്ച് കഴിക്കാനൊ അങ്ങനെ എന്തെലുംകൊണ്ടോവോ പലഹാരങ്ങള്
ഇല്ല ഇല്ല കൊണ്ട്ന്നു പോവത്തില്ല
മ്മ്ഹ് മ്ഹ് ആഹ് അ അവിടുന്ന് ഫുഡ്ണ്ടല്ലോ ഞാൻച്ചി ചോറിൻന്റെടെയൊകെ അവിടക്ക കറിയക്കെ ചെലപ്പോ കൊറവാണെങ്കിലേ
അല്ലല്ല കറിയൊക്കെ അത്യാവശ്യം കാണും
മ്ഹ് മ്ഹ്ഹ് അപ്പൊ പിന്നെ കൊ ഹാ അന്നേരം പിന്നെ കൊഴപ്പില്ല അതുഅല്ലാ ആഹ് വീക്കിലി വരുന്നൊണ്ട് പ്രശ്നം വരുന്നില്ലല്ലോല്ലേ
ഇല്ല ആഴ്ചഒരിക്കല് വരുന്നുണ്ടല്ലോ
ആഹ് മ്മ്ഹ് അതൊണ്ട് പിന്നെ പ്രശ്നം വെര്ത്തില്ല അപ്പൊ നാട്ടി വരുമ്പോ മാരേജ് ക്കെണ്ടെങ്കി മാരേജിനൊക്കെ പോവാറുണ്ടോ അതൊക്ക താല്പര്യണോ
മ്മ്ഹ് ചെലപ്പോ വാപ്പ വിളിക്കണെങ്കി പോവും അല്ലാതെ പോവില്ല കൂട്ടുരടെക്കെണെങ്കില് പോവും
ആഹ്ആഹ്ആഹ് പോവുല്ലാ കൂടെ പഠിച്ച ഫ്രണ്ട്സിന്റെയൊക്കെ കാണുവല്ലോ അല്ലേ
ഉം അങ്ങനെയൊക്കെ ഞാൻ പോവാറുണ്ട്
മ്മ്ഹ് മ്മ്ഹ് മ്മ്ഹ്
അപ്പൊ ഫ്രണ്ട്സ് കാണും
ആഹ് ആഹ് പുവാ വേണ്ടി ആഹ് പോവാൻ പറ്റും അത് രസണ് അങ്ങനെയൊക്കെല്ലേ എല്ലാരു ഒരുമച്ച് കാണ പറ്റത്തോള്ളൂ അത് വേറൊരു കാര്യം
ആഹ് അപ്പഴേ എല്ലാവരുയിട്ടുകാണും സംസാരിക്കും എടകെല്ലാരും വിളിക്കാറുണ്ട് അവടെ ചെന്നാല് വൈകിട്ട്
ആഹ് വിളിക്കാറുണ്ടല്ലേ ഉം ഉം ഉം കൊ ആ ഹ് പിന്നെ ഹാരി കല്യാണൊക്കെ വരുമ്പോഴല്ലേ നാട്ടിലുള്ളോർക്കൊക്കെ ഒരുമിച്ച് കാണാൻ പറ്റു അതും പൊറത്തുള്ളോരെ കാണാൻ പറ്റത്തില്ല നാട്ടിലേക്കെള്ളരെ കാണാൻ പറ്റുവല്ലോ
ആഹ്എല്ലാരുംഒ ഒന്നിച്ച് കാണെങ്കി ഇങ്ങനെന്തെലും പരിവാടി വരും
പരിപാടിയാണ് പിന്നെ മാരേജ് ഒക്കെ കഴിഞ്ഞു പോയ ഗേൾസിനൊന്നും അങ്ങനെ കണ്ട് കിട്ടാൻ പാടല്ലിയോ എല്ലാരും ഒന്നും വെരുത്തില്ലല്ലോ
ഉം പിന്നെ അവര് പിന്നെ വേറൊരിതാ അവര് വേറെ രീതീല് അവരുടെ കാര്യം കുടുംബം അങ്ങനെയൊക്കെ അവരുടെ ജോലി.
ഉം ആന്നാന്ന് അവർക്ക് കോണ്ടാക്ട് ചെയ്യാൻ പോലും നമുക്ക് പറ്റത്തില്ലാ ഇനി എത്ര വല്യ ഫ്രണ്ട്സാന്ന് പറഞ്ഞാലും ആ ഒരു ടൈം കഴിയുമ്പോ പിന്നെ അവര് അവര്ടെ ഒരു തെരക്കിലോട്ടായി പോവും നമുക്ക് കോണ്ടടാക്ട് ചെയ്യാൻ പോലും അവർക്ക് സമയം കാണത്തില്ലല്ലോ?
അവരുടെ പ്രശ്നമല്ലത് അത് അങ്ങനാ നമ്മളാവുമ്പോഴും നമ്മളും അങ്ങനെയാരുന്നു.
ഉം അങ്ങനെ എന്റെ കൂടെ പഠിച്ചാണെങ്കിലും കൊറെ പേരുണ്ട് ഭയങ്കര കൂട്ടായിരുന്നാ പക്ഷെ വിളി വിളിക്കും എങ്കി പോലും എന്തുവാ അവർക്ക് തെ സം സംസാരിക്കാനോ അങ്ങനൊന്നും ടൈമോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ലാ പല തെരക്കിലായിരിക്കും
പണ്ടത്തെ ഒര് ഇത് കാണില്ല പിന്നെ വിളിക്കുമ്പം
ആഹ് ആന്നാന്ന് പിന്നെ ബോയ്സ് ഒക്കെ ഇണ്ട് അവന്മാരൊക്കെ ആണെങ്കില് പൊറത്തൊക്കെ ഒള്ളവരൊക് ക്കെയാണെങ്കിലും വെരും കേട്ടാ വീട്ടിലൊക്കെ വെരാറൊണ്ട് അവർക്ക് ആ ഒരിത് എപ്പഴും കാണും.
അവര് എപ്പഴും വെളിയിലൊക്കെ അല്ലേ അപ്പൊ അവർക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുവില്ലാ. അതു അല്ലാ അവരുടെ കല്യാണൊക്കെ കഴിക്കുന്നത് അവരൊക്കെ താമസിച്ചിട്ടൊക്കെയല്ലേ.
ആഹ് താമസിച്ചട്ട് അവരൊക്കെ സെറ്റായിട്ടല്ലേ കാണൂ അതുവരെ ആ ഒര് കോണ്ടാക്ട് കാണും.
നമ്മള് അതുകൊണ്ട് വല്യ പ്രശ്നവൊന്നും കാണി
ഉം പ്രശ്നൊന്നും വരത്തില്ലാ അതുപോലെ പിന്നെ നമ്മളാ പഠിച്ച കാലഘട്ടത്തിൽ ആ ഒരിത് എന്തുവേലും പിന്നെ കിട്ടത്തില്ലല്ലോ.
ആഹ് അത് അപ്പഴേ ഉള്ളൂ പിന്നെ അത് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ലാ.
ഉം അത് നമുക്ക് സത്യത്തി ചെലപ്പഴൊക്കെ മിസ്സ് ചെയ്യാറൊണ്ടല്ലോ മറ്റേ റീൽസ് ഒക്കെ കാണു അപ്പം നമ്മക്ക് ഭയങ്കരമായിട്ടത് ഏഹ് മിസ്സാവും.
ഉം
പിന്നെ പഴയ ഫോട്ടോ ഒക്കെ നോക്കുമ്പോ.
ആഹ് അ പണ്ട് മറ്റേ കോളേജ് ടൈമിലൊക്ക ആയപ്പ നമ്മക്ക് ഫോണിലൊക്കെ കൊറെ ഫോട്ടോസ് ഉണ്ടല്ലോ കോളേജിലെയൊക്കെ പിന്നെ സ്കൂളിലൊക്കെ ആണെങ്കി നമ്മക് ആഹ്
സമയത്ത് ഇപ്പ എല്ലാരും ആഹ് ഫോട്ടോ ഒക്കെ എടുക്കുന്ന ആ ഒരു ടൈമായിരുന്ന് ഇപ്പഴൊന്നും അങ്ങനെ ഒന്നും ഇല്ലാ പക്ഷെ ആ സമയത് എപ്പഴും അങ്ങനെ ചുമ്മാ ഫോട്ടോ എടു അവിടെ ഇരിക്കുന്ന എടുക്കാ ഇവിടെ ഇരിക്കുന്നെ എടുക്കാ അങ്ങനത്തെക്കെ ഇല്ലായിരുന്നു.
ആഹ് പിന്നെ നമ്മളെ സ്കൂളില് ഞങ്ങ് നമ്മളെയെക്കെ ഏഹ് ഞങ്ങളെയൊക്കെ സ്കൂൾ ടൈമില് ആകെ പ്പാടെ ഒള്ളെ മറ്റേ ക്ലാസ്സ് ഫോട്ടോയാ ലാസ്റ്റ് കിട്ടുന്നെ ആഹ് ആഹ് അങ്ങനെ അന്നാ ശരി ഇപ്പ എനിക്ക് തോനുന്നു ആഹ് ക്ലാസ്സ് ഫോട്ടോ
ഉം പണ്ടൊക്കെ പഠിക്കുമ്പോ പിന്നെ പിന്നെ ഇപ്പ ചുമ്മാ ചുമ്മാ ക്ലാസ്സിലൊക്കെ ഫോൺ അലൗഡ് അല്ലേ
ആണ് ഇപ്പോ സ്കൂളില് പിള്ളേരൊക്കെ എപ്പഴും എല്ലാ ഫോട്ടോസും അവരേല് ഒണ്ടല്ലോ എന്ന് വെച്ചാ ക്ലാസ്സിനകത്ത് ത്ത് വെച്ചും ഫോട്ടോസും കാര്യങ്ങളൊക്കെ അല്ലേ.
അതാ
ഉം മനസ് നമ്മക്കതൊന്നും പറ്റത്തില്ലായിരുന്നല്ലോ ഫോൺ പോയിട്ട് ഒന്നും ഒന്നും അലൗഡല്ലായിരുന്നു അവടെ
അല്ലാ ആ ടൈമില് നമ് ആഹ് ക്യാമറ ഫോണൊന്നും ഇല്ലെന്ന് തോനുന്നു അല്ലേ ഏഴാം നമ്മള് സ്കൂളുകളിൽ പഠിക്കുന്ന സമയത്തൊന്നും പിന്നീടൊക്കെ ഇത്
ആ മറ്റേ കീപാഡ് സെറ്റിന്റെ ഫോൺ ഉണ്ടല്ലോ അതിനകത്ത് ക്യാമറ ഉള്ളത് വേണ്ടൊക്കെയ ഉള്ളൂ ഉം
ഉം അങ്ങനത്തെ ഉണ്ടായി അതിനകത്തും ആഹ് ക്യാമറ ഉണ്ടാവും പക്ഷെ അത് കുറച്ച് ആൾക്കാരെ കൈകിടിനോളു
ആഹ് ആ നിറയേറായിരുന്നു പിന്നല്ലീ ടച്ച് ഫോൺക്കെ വന്ന് കൊടുങ്ങിയത്
ആ പിന്നീട് ടച്ച് ഫോണൊക്കെ വന്നത്
ഉം പിന്നെ മറ്റേ കോവിഡ് കോവിഡ് ടൈം ആയന് ശേഷാല് ഫോൺ യൂസിന്റെ ഇതൊക്കെ കു പിള്ളേർക്ക് പോലും യൂസ് ചെയ്യാനായിട്ട് അത്ര ഇതായത്
അപ്പോഴേ എല്ലാർക്കും ഫോൺ കിട്ടി തുടങ്ങിയത് പഠിക്കാനൊക്കെ വേണ്ടിയിട്ട് മൊബൈൽ നോക്കണന്ന് പറഞ്ഞു
ഉം അങ്ങനെയാണ് എല്ലാരും അഡിക്റ്റ് ആയി പോയത് എന്റെ ഫോണില് പക്ഷെ അതിനുമ്പ് അങ്ങനെരു പ്രശ്നമേ ഇല്ലായിരുന്നല്ലോ.
അതാ അതിന് മുമ്പ് വറെപ്രശ്നങ്ങളൊന്നും ഇല്ല ഫാമിലി മെമ്പേഴ്സ് ആയിട്ട് എല്ലാരും മിണ്ടും എല്ലാരും സഹകരിക്കും ഇപ്പൊ എല്ലാംമ
അഹ് അത ആർക്കും അങ്ങോട്ട് പരസപ്പരം അറിയത്തതും ഇല്ലല്ലോ ന്നമ്മളെവിടേലൊക്കെ ഫംഗ്ഷന് കണ്ടപ്പോഴും ന്നമ്മള ആ ഒരിത് ആ എല്ലാരും ന്നമ്മൾത്ത് വന്ന് ചോദിച്ചാൽപോലും ന്നമ്മക്ക്ങ്ങനെ അറിയത്തില്ല ന്നമ്മക്ക് പിന്നെഅറിയാം ഇപ്പോഴത്തെ ഒരു ജനറേഷനാ തോന്നുന്നു ഒട്ടും അറിയാത്തത്
പക്ഷെ ഗുണോണ്ട് ഈ വേറെ രാജ്യങ്ങളിലൊക്കെ പോകുന്നവർക്കൊക്കെ വീഡിയോ കോളൊക്കെ വിളിച്ചആൾക്കാരെ സംസാരിക്കുകയൊക്കെ ചെയ്യാം
ഉം ഉം ആഹ് അതാണ് അതൊരു ബെനിഫിറ്റ് ആണ് വേറെ സ്ഥലത്തൊക്കെ നിൽക്കുന്നവർക്ക് കാണാനും സംസാരി ക്കാനും അങ്ങനൊരിഇതുണ്ട് നോക്കുവാണെങ്കി രണ്ടും ഉണ്ട് പോസിറ്റീവും നെഗറ്റീവും കാര്യങ്ങളും ഉണ്ട് അതെല്ലാത്തിലും ഉണ്ടല്ലോ
ആണ്
ഉം ന്നല്ലെത് ന്നമ്മള് യൂസെയ്യ ന്നല്ലതുപോലെ യൂസ് ചെയ്താ ന്നല്ലെ ഒക്കെആവും
ഉം ഓരോത്രേ ചിന്ത അനുസരിച്ചിട്ടിരിക്കും
ഉം
ഓരോരുത്തരുടെ ചിന്തയനുസരിച്ചിട്ട് അവരുപയോഗിക്കുന്നതിരിക്കും
ആഹ് ഉപയോഗിക്കുന്ന രീതി പോലെ ഒക്കയിരിക്കും
ഉം
ഉം അങ്ങനെ ഇവടെ മഴക്കോള് പോലെയൊക്കെ ഒരു ഇതുണ്ട് ഒരു കാലാവസ്ഥ മാറ്റം ഇത്ര ന്നേരം ന്നല്ലെ വെയിലി പ്രകാശിച്ചുരുന്ന് അവടെ എങ്ങനാ
ഹിവിടെ വലിയ വെട്ടം ഇപ്പൊ ഇല്ല കൊർഞ്ഞു രാവിലെ ഉണ്ടായിരുന്നു
ഉം രാലും ന്നല്ലെ വെട്ടായിരുന്നു ഇപ്പ ഇച്ചിരി കൊർഞ്
മഴയാണെ ഭയങ്കര മഴയായിരിക്കും വെയിലാണെങ്കി ഭയങ്കര വെയിലായിരിക്കും
ഭയങ്കര വെയിലായിയിരിക്കും ആ വെയില് വന്നു കഴിഞ്ഞാൽ ഇന്നലെ പെയ്ത് മഴയുടെ ഒരു വെള്ളം പോലും ന്നമുക്ക് കാണാൻ പറ്റത്തില്ല ഫുള്ള് അങ്ങട്ട് ഇതായി കിടക്കുവല്ലേ
ശെ ഇവടെ മഴയുടെ സീസണാ പക്ഷെ അത്ര മഴ കിട്ട്ണില്ല ആക്ച്വലി
ഉം കിട്ടുന്നില്ല പക്ഷേ ഈ പ്രാവശ്യത്ത് വേനല് ഭയങ്കരല്ലായിരുന്നു എന്തോരും ചൂടായിര്ന്ന്
അത് അതനുസരിച്ചിട്ട് എല്ലാരിം കരണ്ട് ബില്ല് കൂടിയിട്ടുണ്ട്
ഉം അയ്യോ ഏ സി യോ എന്റെ പൊന്നെ എന്തുവായിരുന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഭയങ്കര ഞങ്ങക്കൊക്കെ ന്നല്ലെ കറണ്ട്ബില്ലായി എങ്കില് എ സി ഒന്നും വെച്ചില്ല എങ്കിലും ചെലെ വീട്ടിലൊക്കെ ഈ പ്രാവശ്യം കൊറെവീടുകള് എ സി വെച്ചിട്ടുണ്ടായിരുന്നുല്ലെ ഇങ്ങനെയൊക്കെ ഞാൻ എന്റെ ഫ്രണ്ട്സൊക്കെ പറയുന്നത് കേട്ടായിരുന്നു എ സി ഒക്ക യൂസ് എന്ന വെച്ചാ വെക്കുന്നൊണ്ട്ന്ന് ചൂട് കാരണം
ഉം വെക്കാതെ ഇരിക്കാൻ പറ്റത്തില്ല അത്ര ചൂടായിരുന്നു
ഉം ഏ സി കൂളറ് അതുകൊണ്ട് മറ്റേ അതൊക് ക്കെ വിക്കുന്ന കടക്കാർക്കൊക്കെ നല്ല ലാഭവയിരുന്നു എന്ന് തോന്നുന്നു
ആഹ് പ് ആ ബോലോ
പക്ഷെ ഇപ്പൊ കർണ്ട് പോകുന്നുണ്ട് കേട്ടോ രാത്രിയും എടക്കൊക്കെ നല്ല കർണ്ട് ഇത് പോകുന്നുണ്ട് കറണ്ട് ഇടക്കൊന്നും ഇവിടെ ഇല്ല
ഇവടെ അങ്ങനെ കര്ണ്ട് പോകുന്നില്ല നേരത്തൊക്കെ പോവാ പോവായിരുന്നു ഇപ്പ അങ്ങനെ പോകുന്നൊന്നുല്ല
ഓഹ് ആഹ് ഇപ്പണ്ട് ഇപ്പഴല്ല പക്ഷെ രണ്ടൂര് കഴിഞ്ഞ ആഴ്ചൊക്കെ നല്ലെ രാത്രിയൊക്കെ ആകുമ്പോ ന്നമ്മളങ്ങോട്ട് പത്ത് മണി ഒമ്പത് മണി ഒക്കെ കഴിഞ്ഞ് നല്ല കരണ്ട് പോയിട്ട് ഒരര മണൂക്കൂർ കഴിഞ്ഞേ വെരെത്തോളായിരുന്നു
മൊബൈലാണെ ചാർജും കാണില്ല അങ്ങനെ
ആഹ് അത് ശെരിയാണ് അസ പിന്നെ ഞ ഞാനും രാവിലെ കു ത്തി ചിലപ്പോ അങ് മടിക്കും പിന്നെ കുത്തിയിടാന്ന് വെച്ചായിരിക്കും ഇരിക്കുന്നത് പക്ഷെ ആടൈമില് കർണ്ട് പോയപ്പോൾ ന്നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ
അതാ പിന്നെ അരമണിക്കൂർ കരയണം അടുത്ത കുത്ത് ഇടണെങ്കി
ആഹ് ഇച്ചിരി അതുപോലെ ഞങ്ങളെ ഓഫീസില് ഇങ്ങനെ ഇടിയൊക്കെ വെട്ടിയ ട്ടയ്മില് രണ്ടു വെട്ടസു സിസ്റ്റം അടിച്ചു പോയായിരുന്നു എല്ലാരെം ഓഫ് ചെയ്തില്ലായിരുന്നു അങ്ങനെ രണ്ട് മൂന്ന് സിസ്റ്റം ഒക്കെ പോയായിരുന്നു
അതൊക്കെ പിന്നെ മാറ്റിയോ
ആഹ് അതൊക്കെ പിന്നെ മാറ്റി കാരണം സാർ അതൊന്നും കണക് എന്തുവാ ഈ കർ ഈ ഇടിവെ ട്ടിയ സമയത്തൊന്നും ഓഫ് ചെയ്തില്ലായിരുന്നു അതിന്റെ പ്രശ്നമായിരുന്നു ആദ്യ ഒരു ട്ടം വന്ന് വെട്ടിട്ട് എല്ലാം പോയി പിന്നെ ഒരു രണ്ടു മാസം രണ്ടല്ല കുറച്ച നാള് കഴിഞ്ഞപ്പോ വീണ്ടും ഇങ്ങനെ ഇതായി വീണ്ടും അവിടെ പ്രശ്നമായിരുന്നു ഫുള്ള് കത്തിക്കരിഞ്ഞ് ആകെ സീനായിരുന്നു
ചെയ്യ ഇല്ലെങ്കിൽ പിന്നെ എല്ലാം അടിച്ച് പോകും നഷ്ടമായിരിക്കും
നല്ല നഷ്ടമായിരുന്നു ആന്നാന്നു നല്ല നഷ്ടമായിരുന്നു പിന്നെല്ലാം മാറ്റി ഒക്കെ ആക്കി
ഉം ഞാനേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം ശരിയന്ന ശരി